ഹലോ ഹലോ കേൾക്കാണ്ടോ ആ ആ കേൾകണ്ട
ഉ പിന്നെ എന്താ ചെയ്യുന്ന
ഞാതാ ചായ കൂടി കഴിഞ്ഞ ഇവിടെ അങ്ങനെ ഇരിക്ക
ആത് ശരി
ഉ പിന്നെ കുട്ടികൾക്ക് സ്കൂളൊന്നുംല്ലല്ലോ മഴൊന്നുംല്ല ല്ല ഇന്നും ന്നലൊന്നുംല്ല അവിടെ എങ്ങനെയ മഴണ്ടോ
ഇവിടെന്നല ഇന്ന ആയിട്ടാ മഴ ഉള്ളത്
അതെ
ഉം ഇതുവരെ വെയിലും എന്തോ ചൂടൊക്കെ ആയിരുന്നു അങ്ങനെ നല്ല ചൂടായിരുന്നു
ആഹ
ഉം ജൂൺ മാസത്തിെലെ ജൂൺ മാസം തന്ന ഒന്നുന്നും തോന്നൂല്ലായിരുന്നു അങ്ങനത്തെ ചൂട്
ആഹ ഇവിടെ അങ്ങനെ നല്ല വെയിലായിട്ടില്ല അങ്ങനെ ഇടക്ക് മഴയും ഇടക്ക് വെയില ക്കുംഅങ്ങനെയൊക്കെ ആയിട്ടൊരു കാലാവസ്ഥ
ആഹ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാനൊക്കെയണ് പണി
അതാ ബുദ്ധിമുട്ട് സ്കൂൾ സ്കൂൾ പോണ കുട്ടികളും അല്ലെങ്ക യൂണിഫോം ഫോമക്കെ അതോ ഒരു ബുധനാഴ്ചയും കൂടി ഒഴിവില്ലാതെ ഡെയിലി യൂണിഫോം
ആഹ ആഹ
അപ്പൊ അതൊ
ഉ ഇ ജ യൂണിഫോമിൻ ന്റെ ആരവണ
ആഹ ആഹ് പിന്നെ ഫാനിന്റെ ചോട്ടിലൊക്കെ കൊടുന്നിട്ടിട്ട് അങ്ങനെ ഉണക്കി
ആഹ ആ എന്നാലും ഒണങ്ങി കിട്ടിയാലും ഒരു വല്ലാത മണോ വും
ആഹ അതാണ്
ചെ വെയിലുണ്ട് ഒണങ്ങാത്തിന്റെ
ആഹ ആഹ വെയില ഉണ്ട ഉണങ്ങണം എന്നാല് പിന്നെ മണൊന്നുല്ലാ കുളം
ഉം ഈ മഴക്കാലത്തെ നമുക്ക് ആകെ ബാധിക്കുന്ന ഒരു കാര്യംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സിന്റെ മണാണ്
ആഹ മഴ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ് മഴ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ് എന്ന് റഞ്ഞ അവസ്
ആഹ ആ
മഴ ഉണ്ടെങ്കി മഴ ഉണ്ടെങ്കി ആ അതിന്റേതായ ബുദ്ധിമുട്ടാ മഴ ഇല്ലെങ്കി പിന്നെ വെള്ളയില്ലാതെ അതിന്റെ ഇതൊക്കായിട്ട നല്ല മഴ പെയ്ത വെള്ളപ്പൊ കോ അങ്ങനത്തെ പേടികളും അങ്ങനോകെ എങ്ങനെപോയാലും ബുദ്ധിമുട്ട
ആഹ വെള്ളം ഇണ്ടങ്ങക്ക്
ഇപ്പൊ കൊഴപ്പൊന്നുല്ല ഒന്ന് ക കോൽക്കിണർ കുത്തീട്ട് പിന്നെ വെള്ളം വറ്റിയിട്ട് പിന്നെ അയിലെ ന്നെ ഒന്നും കൂടി താത്തിക്കാണ്
ആഹ ആഹ
അപ്പൊ ഇപ്പൊ കൊഴപ്പല്ലാതണ്ട് ആ അല്ല ആ അതിനൊക്കെ വെക്കാനൊന്നും ഇടുക്കൂല ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും വെക്കാനൊക്കെ അത് ഉപയോഗിച്ചാല് രണ്ടു നേരം വെച്ചാല് ചോറൊക്കെ കേടരും
ആഹ ഒരു ചവ ഉണ്ടാവോ മുമ്പൊക്കെ അങ്ങനെ ഉണ്ടാവോ ഇന്നല്ലെ വെള്ളത്തിന്
ആഹ ഒരു എന്താ പറയാ ആ ഇരുമ്പിന്റെ ആഹ് ആ ശരി ആ അതന്നെ
ആ ഉം അത്പ്പെഴും ഉണ്ടാവല്ലേ ഉ അന്റെ മുമ്പൊക്കെ ഉം ഉം
എന്ത്‌ വള്ളാ കെണറുണ്ട ആ അതാവുമ്പോ പിന്നെ കൊഴപ്പില്ല
ഉം ഇവിടെ പൊഴെന്റെ അടുത്താണേ ഇവന് വെള്ളം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല ഇല്ലേ ഇല്ല വെള്ളമുക്ക് എത്ര ആണെങ്കിലും
ളം ഞ പിന്നെ നമ്മുടെ ഈ ക്ലോസറ്റ് ഒക്കെ കഴുകിട്ട് ഒരു മഞ്ഞ കളർ വരും ആ വെള്ളം കൊച്ചേരം ഉം ആഹ കറ പിടിക്കും ആ അപ്പ അങ്ങനത്തൊക്കെ ബുദ്ധിമുട്ടുകൾ നല്ലോണ്ട്
ഉം ദിവസം കഴകേണ്ടി വരും
സം കഴിക്യാലും കഴുകി തോന്നുല്ല അങ്ങനെ മഞ്ഞ കളറെ യിരിക്കും പിന്നെ ഹാർബിക്ക് ഒക്കെ ഇട്ടിട്ടൊന്ന് ങ്ങട് കഴുകിയ അപ്പന്നന്ന് നെറംവെക്കും പിന്നേം കൊറചീസം കഴിഞ്ഞാ അതന്നെ അങ്ങനെ അവസ്ഥ
എം ചായ ഇണ്ടാക്കിട്ടില്ല ഇപ്പോ ഈ പറഞ്ഞ കഴിഞ്ഞ ഞായറാഴ് ചെയ്ത ഭക്ഷണം കഴിക്കലൊക്കെ നേരം വൈകി ഊണിന് മുത് ഒക്കെ കഴിഞ്ഞു ചോറിന്നപ്പോ അവരോരുത്തർങ്ങക്ക് വിളിക്ക മ ഉം
ആഹ
ചവ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലാണ് വരാത്ത ആഹ് ആഹ് ഇവിടെ അല്ലെങ്കിലും കലെള്ളൂ
അതെ ആഹ് ആഹ് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഒള്ളൂട്ടോ ഞങ്ങളും അങ്ങൻ തന്നെ കഴിക്കൊള്ളു
ഉം മുമ്പൊക്കെ ആ സ്ഥാനത്തിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ണ്ടെങ്കി ഒന്നര രണ്ട് മണിന്റെ മുന്നേ എല്ലാ പരിപാട്
ഇപ്പ ഏടെ വീട്ടിലാപ്പൊ
ആഹ്
ആഹ്
അവിടെ ഒന്നര രണ്ടനി ക്കെന്നെ എല്ലാർക്കും ചോറ്ന്നല് കംപ്ലീറ്റ് ആയി പാത്രം കൈക ലൊക്കെ കഴിയും ഭക്ഷ രാവില്ത്താണ് ന്ന്ണ്ടെങ്കിലൊ ക്കെ ഒരു ഒമ്പതരക്ക് കഴിക്കും വൈകു നേരത്തിനാണെ എട്ട് എട്ടര ഇവടെ രാത്രി പത്തുമണിക്കാ
അങ്ങനെ സുഖെ അതാവുമ്പോ നല്ല സുഖാണ് രാത്രി ക്കെ നാർത്ത കഴിക്കാണെങ്കിൽ നമുക്ക് ക് ശരീരത്തില് കേടും വരൂല അങ്ങനെ നമ്മള് വഴുകി കഴിക്ക്ണ നല്ല ഹ് ന്നല്ല
ഉം ഞാനി ഇന്നട്ട് ഔട്ത്തെ കണ്ട് കാണ്ട് ഇവടെ പറിം ഹൌടെ നടക്ക്ന്ന് ഇബടെ ഹസ്ബന്റ് ഉം ഉം ഇബടെ ഹസ്ബന്ഡറ് വരുമ്പോ ന്റും പറിം അഹ് നേരം വൈക്യല്ലോന്നറിം ന്നിട്ട് ഞാാന് ആഹ് ത്തെകൊടുക്കും അവിട്ത്തെ നേരത്തിനെന്നെ ഇബടെ കൊടുക്കും മറ്റെ അറി അഹ് അല്ലെങ്കി നേരം വഴ്കിക്ക്ണല്ലോന്നറിം
ആഹ് ആഹ് അങ്ങനെ തന്ന ശീലഉള്ളോർക്ക് പിന്നെ അങ്ങനെ ഇബൽക്ക് എങ്ങനെയാ വെച്ച ഞങ്ങളെ വീട്ട ഇല്ലാറ്ന്നാല് നല്ലൊ നേരംവൈകീട്ടകഴിക്ക പത്തരക്കെ ആവും കഴിക്കുമ്പോ ക്കെന് അപ്പൊ വേറെ എവ് ന്നേലും എന്തേ ലൊക്കെ പരിപാടി ഇണ്ട്ന്ന്ണ്ടെങ്കി എവിടെേലും പോയിട്ട് നേർത്ത ഭക്ഷണം കഴിക്കാല് പോവൂല ഓൽക്ക്
അഹ് ആഹ് ആഹ് ഇബടെ വാപ്പ അങ്ങനേണ് നമ്മ ഇപ്പൊ ഹസ് ഇപ്പന്റെവിടള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് ഇങ്ങള് കഴിച്ച് ഇൻക്ക് സമയാട്ട് ഇല്ലാന്നറിം ന്നിട്ട് ആ പത്ത് പ പതിനൊന്ന് മണിക്ക് പറ്റൂല ആഹ് ഇത്ര നേര്ത്തെ കഴിക്കെ അയ്യേന്നറി ഉം അതാണ് ഇക്കാ റിം അങ്ങനെ നേരം വൈകി കഴിച്ചാലാണ് ഇൻക്ക്ബുദ്ധിമുട്ട് അറിം അപ്പൊ രണ്ട് സെക്ഷൻ ആയിട്ട് കഴിക്കും റ്റണം ഇല്ല്യല്ല്യ ല്യ പിന്നെ പിന്നെ ക്ക ഏകദേശം ഒരു കണക്കാക്കിയാണ്ട് രണ്ടു കൂട്ടർക്കും ഒരു ഒമ്പതര ആ സമയത്ത് കൊടുക്കും അങ്ങനെ ആകുമ്പോ പിന്നെ രണ്ട് കൂട്ടർക്കൊര് രണ്ടിന്റെ കുടിഅടീലൊരു സമയം വെച്ചാ പിന്നെ അമ്മക്കത്ര അഹ് എന്തെങ്കിലും ക്ഷലൊക്കെ ആഹ് ആഹ് എല്ലാരി സ്പെഷ്യല് അങ്ങനെ ഒക്കെ ഉണ്ടാക്കുമ്പോ അമ്മ രണ്ടട്ടം കൊടുക്കല്ലോ നടക്കൂലല്ലോ രാത്രികൊക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോ ഹ് ഹ് അപ്പൊ പിന്നെ എല്ലാരിംകൂടി വിളിച്ചത്തി അങ്ങനെ എയ്യ
അഹ്ആഹ് അപ്പൊ വീട്ട്ക്ക് വിരുന്നോയതാ
ഞായറാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കോ
അങ്ങനെൊന്നുല്ല തോന്നുമ്പോ ഇണ്ടാക്കുവല്ല ഞായറാഴ്ച വെച്ചിട്ട് ഇണ്ടാക്കൊന്നുല്ല
ഉം ഉം ചായ ഉട്ച്ചയഞ്ഞിട്ട് കൊ ആഹ് ഞാനധികം ഇബടെത്തന്നെ ഇപ്പൊ നിക്കല് കുട്ടി ചെറുതായതത് കൊണ്ടെ രണ്ട്ര വയസ്സായിട്ടുള്ള ഭയങ്കര പൊട്ടിത്തെറിയാണ് അപ്പൊ ഔടെ ചെന്നാല് ഞമ്മളൊന്നും ചെയ്യാനും സമ്മയ്ക്കൂല അപ്പൊ പിന്നെ കൊറച്ചും കൂടി ആവട്ടെ വിചാര്ച്ച്യണ്ടേ അധികം ബടെത്തന്നെ നിക്കല് അല്ല ബ്ടെ
നാട്ടില്ണ്ട് ആ
അപ്പോ ആൾ ശനിയാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ഇങ്ങട്ട് വരും അപ്പൊ പിന്നെ ഞാറായ്ചക്കെ ഇവടെ ഇന്ന് വന്നിട്ടില്ല ഇപ്പൊ രണ്ടീസായിട്ട്ടൊള്ളു ഇവിടന്ന് പോയിട്ടെ ഞ അടുത്താഴ്ച വരാന്നർഞ്കാണ്ട് പോയതാ അടുത്താഴ്ച വേറൊരു കരു കാര്യത്തിനേതായാലും ഇവടെ വര്ണ്ട കാര്യംണ്ടേ ഉം ഞങ്ങക്ക് പ്പൊ അഉടെ ഞങ്ങള് തമ്മില് നൂറ് കിലോമീറ്ററിന് വ്യത്യാസം ണ്ടേ അടുത്തു അല്ലല്ലോ നൂറ് കിലോമീറ്ററിന് വ്യത്യാസം ഉള്ളതോണ്ട് പെട്ടെന്ന് വരവടകു ആ അപ്പൊ പിന്നെ പെട്ടെന്ന് ആ ആ മറ്റ റ്റേ ഒന്ന് രണ്ണ്ട് കിലോമീറ്റർ വ്യത്യാസം സാധാരണ നോ എല്ലാർക്കും ഉണ്ടാവുള്ളോ
ആ ആ
എപ്പോ വേണമെങ്കിലും ഓടി വരാലോ ഇതിപ്പ ഇത്ര കിലോ വ്യത്യാസംള്ളൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ വാണല്ലോ അപ്പൊ പിന്നെ അപ്പൊ പിന്നെ എതായാലും ഇങ്ങനെ ആഴ്ചക്കൊക്കെ വരുവും ഒക്കെ നടകൊള്ളു ആ ഇണ്ട് ഒരാൾണ്ട്
ഒരാൾണ്ടോ പ്പവടെ ചേർത്തിക്കപ്പൊ
ആ ബ്ടെണ്
ആ എത്രീലാ പഠിക്കണ് എട്ടാം ക്ലാസിലോ
എ ചെറു ചെറുത് രണ്ടര വയസും
ആ ആ മോളാണ് മൂത്തത്
രണ്ടും ആൺകുട്ടികൾ
ആൺകുട്ട്യാള ആ
ഉം ഏ ഇന്റെ ഡിപി കണ്ട്ക്ക്ണില്ലേ അത് ചെറുത്
ആ ആ
ഉം അവന് ഒറക്കി കെടത്തികാണ്ട ഫോൺചെയ്യലൊക്കെ മറ്റേ കയ്യില് ഫോണ് കിട്ടാണേ ആ എല്ലെങ്കില് മറ്റോന് ഇന്നേരത്താണ് ട്യൂഷൻ ള്ളത് അപ്പൊ ട്യൂഷന് പോകുമ്പോ അവന്റെ കൂടെ പോണംന്നൊക്കെ പറഞ്കാണ്ട് കരച്ചിലാവും അപ്പൊ അങ്ങനെ ഇന്നേരത്ത് ഒറക്കി ശീലാക്കിയതാ സ്കൂൾട്ട് വന്ന്കാണ്ട്
ഞ്ഞി രാത്രിക്കപ്പൊ ഒറങ്ങോ
ആ പയിനൊന്നണി പത്തര പയിനൊന്നണി ആകുമ്പോത്തിന് ഒറങ്ങും ഇവടെ ഇപ്പ ഈ പറഞ്ഞ മാതിരിയെന്നെ ഒറങ്ങലും അയിനനുസരിച്ച് അ ആ അല്ല ഞാൻ ന്നിട്ട് പിന്നെ ഇബടെ പിന്നെ ഒരു പത്തര പയിനൊന്നണി ആകുമ്പോ തന്നെ കൊട്ന്ന് കെട്ത്തും അപ്പൊ ഈ റൂമക്ക് വര്ന ത്ത്ത്തെ ലൈറ്റൊക്കേണ്ട് കെട്ത്തും ഞാന് ആ അയിന് വേറെ സം ഇത്ണ്ട് ഒറങ്ങുമ്പോ ആൾക്ക് ലൈറ്റ് വേണം റൂമില് ലേറ്റ് കത്തിച്ചിട്ട് കാണ്ട് ഒറങ്ങൊള്ളൂ
അ ആ ഇങ്ങോട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് കെ ട്ത്തല അ ആ
മക്കളെ ലൈറ്റ് ഓഫാക്കിക്കാണ്ടല്ലേ കെട്ത്ത ഇതിനത് പറ്റൂല ഇത് നമ്മള് ലൈറ്റ് ഓഫാക്കി ക്കിട്ട്ണ്ടെങ്കി അപ്പൊ വന്ന്കാണ്ട് ഓണാക്കും അതന്നെ ഒരു ലൈറ്റ്ല്ലേ രണ്ട് ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ട് ണം നമ്മള് കൊറ ച് മുഖത്ത്ക്ക്ണ്ടടിക്കാത്ത വിധള്ള ഒരു സൈഡിലുള്ള ലൈറ്റ് ണ്ടേ അത് ഇട്ടുമ്പോ അത് പോരാ അതുപോലെ മറ്റതും വേണം ന്നർഞ് രണ്ട് സ്വിച്ചും ഓൺ ആക്കിട്ട് ഒന്ന് ഫാനും ഒക്കെ ഇട്ടിട്ട് ആള് വന്ന് കെടുക്കുള്ളൂ അപ്പൊ പകല ആ ഉ
അങ്ങനെ അപ്പൊ നീ നീച ചായടിക്കുവോ?
ചായ കൊടക്കലില്ല
ഇല്ല ആ
ഉം ഏ ചായകൊടുത്തിട്ടില്ല ഇതരെ. ചായ ഒക്കെനമ്മള് വെറുത ശീല ക്ണല്ലെ തന്നെ ചെറിയ മക്കളേ നമ്മ--ഉം. പാല് ടുക്കും ഇവിടെ നല്ല നാടൻ പാലൊക്കെ കിട്ടുവെ അപ്പൊ പിന്നെ അത് കൊടുക്കും.
ആ അതാ നല്ലത് ഈ കട്ടൻ ചായ വെറുതെ തടിക്കും കേടാണ് വെറു
ആ ആ എന്നിട്ട് ഞമ്മളൊക്കെ കുടിക്കുമ്പോ ഭയങ്കര കാണുമ്പോ അപ്പൊ വെറുതെ പറ്റിക്കുംഒരു തുള്ളി ഒഴിച്ച് കാണ്ട് ഗ്ലാസ്സിൽ വെച്ചകാണ്ട് ബാക്കി പച്ചള്ളം പാർന്ന്കാണ്ട് ക്കെ ആ നമ്മള് അത് ശീലക്കുന്നതാണ്. എന്ത് കാര്യം നമ്മൾ ചെറുപ്പത്തിൽ ശീല ആക്കുന്നതാണല്ലേ മക്കളെ ഉം
എന്നിട്ട് സ്കൂൾ വിട്ടു വന്ന് ട്യൂഷനു പോവാ
ആ
ആ
ട്യൂഷന് ഇല്ലേ ക്ലാസ് കഴിഞ്ഞ് വരും എന്നിട്ട് പിന്നീട് നാലേമുക്കാലിന് പോയാൽ മതി ഇവിടുന്ന് ട്യൂഷന് അപ്പഴേക്കും ഒന്ന് കുളിച്ച് കുളിച്ച് ഡ്രസ് ട്യൂഷൻ സെന്റർ ആണ്.
ആ സെന്റർ ആ
ഉം അവിടിപ്പം കൊണ്ടാക്കി
ഈപ്രാവശ്യം ആദ്യയിട്ട് ചേർക്കാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നോ?
ഇല്ല ഇല്ല അദ്യായിട്ട ഇപ്പ ഹൈസ്കൂൾക്ക് കേറില്ലേ എട്ടാം കാസ്സിലായതു കൊണ്ട് ഇനി എങ്കിലും ട്യൂഷൻ ഇല്ലങ്കിൽ ഇപ്പ സി ബി എസ് ഇന്റെതും കൂടി ആവുമ്പോ നമ്മക്കേ നമ്മൾ പഠിപ്പിക്കുന്ന യാവൂലല്ലോ അവർക്കൊന്ന കൂടി ശ്രദ്ധ കിട്ട ട്യൂഷനും കൂടി നല്ലായില്ലി യോന്നറിനാണ് കൊണ്ട് ചേർത്തത്.
ആ ആ
ഉം സി ബി എസ് ഇ ഇങ്ങനെ അയ് ആ പഠിക്കൻ ഉഷാറാ
ആ അങ്ങനെ ആവുമ്പോ പിന്നെ കൊഴപ്പല്ല
ഉം പഠ മാർക്ക ആ എന്തേലുംഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ നമ്മുക്കൊന്ന് പറഞ്ഞു കൊടുത്താ മതി.
ആ ആ അപ്പൊ കൊഴപ്പില്ല.
ഉം ചി ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ അവർക്ക് വായിക്കാൻ തന്നെ ചെല വാക്കുകളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അത് ഒക്കെ ഒന്ന് പറഞ്ഞു കൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞു കൊടുത്ത് ഇതാക്കിയാൽ മതി പിന്നെ പഠിക്ക് പഠിക്ക് യാളുടെ ബാക്കില് നടക്കും വേണ്ട.
ആ അങ്ങനത്തെ കുട്ടികളാവുമ്പോളാ ബുദ്ധിമുട്ട് ഇന്റെ നാലെണ്ണവും അങ്ങനെ തന്നെ സ്വയം എന്താലും പഠിച്ചല പഠിച്ചൂല
ഉം ഇവനും പഠിക്കാനുള്ളത് ഇപ്പ ടി പി ഒക്കെ ഉണ്ടല്ലോ ഇപ്പ അധികം ദിവസങ്ങളിലും അപ്പൊ ടി പിയുള്ളദിവസം ദിവസങ്ങളിലൊക്കെ ഇന്ന് പഠിക്കും പിന്നെ അങ്ങനെ കൂടുതൽ പഠിക്കേണ്ടന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ്ഇരുന്നു കൊണ്ട് പഠിക്കും ക്കും അതിനൊന്നു നമ്മള് മെനക്കെടേണ്ട ആ അതിന് മെനക്കെടണ്ട അയിനൊരു ഇതാണ്
അതന്നെ നമുക്ക് നല്ല കാര്യണ് എന്താ വച്ചാ നമ്മള് പറയാ പിന്നാലെ നടക്കാൻ ഓല് സ്വയം ഇഷ്ടത്തിന് പഠിക്കുകയാണെങ്കി ഇത് മയ് വാങ്ക് കൊടുത്ത് കഴിഞ്ഞാ പഠിക്ക് പഠിക്ക് പഠിക്ക് പറഞ്ഞിട്ട് അങ്ങനെ തച്ചിട്ടും കൊത്തിട്ടും മെടിട്ടും നിക്കണം.
ആ അതുകൊണ്ട് കാര്യല്ല അങ്ങനെ ആകുമ്പോ പഠിക്കാന് മാർക്ക് കിട്ടൂല്ല അവര് സ്വന്തം നമ്മളെന്ത് കാര്യ സ്വന്തഷ്ടത്തിന് ചെയ്യ